ഹലോ, അസ്സലാമുഅലൈക്കും. എന്താ വാർത്തനൊക്കെ
നല്ല, വർത്താനം നല്ല മഴയാണല്ലോ. നല്ല, മഴയാണല്ലോ ആഹ ഇപ്പോള, ഒന്നും തണുത്തത് അറിയ അതുവരെ തണുത്തിട്ടിലെന്.
ഇല്ല, ഇല്ല, ഇപ്പോ നല്ലതണുപ്പാ, ഇപ്പോരു പുതപ്പ് കിട്ടണങ്കിൽ പുതച് മൂടികിടക്കാം. താൻ എന്താ തണുപ്പാണ് അതെ. നമക്, അങ്ങനെ കടക്കാൻ വേയല്ലോ.
ആഹ
പണിടുക്കണ്ടേ, എന്തൊക്കെ വേറെ എന്തൊക്കെ. ഏ
ഫുഡ്, കഴിക്കാനായോ.
ഇല്ല, ഫുഡ് ഇണ്ടാക്കണം ഇനി അകാംപോലെ, അങ്ങനെ ഇണ്ടാക്ക വിചാരിച്ചു.
ഏ, രാത്രിയൊക്കെ വേറെണ്ടാക്കലാ.
അല്ല, രാത്രിക്കല്ല സാധാരണ, രണ്ട് ടൈമിൽ ഉണ്ടാക്കാറാണ്, ഇന്ന് ഭക്ഷണം തിക്കാഞ്ഞിട്ടില്ല. ഇന്ന്, എവിടെ കുറച്ച് ഗസ്റ്റ്‌ ഒക്കെണ്ടായിനു.
ആഹ ആഹ്
അപ്പൊ, അതുകൊണ്ട് ഭക്ഷണം തിക്കാഞ്ഞിട്ടില്ല.
ഏ
ഉം പിന്നെന്താ, വീട്ടില്, ആരൊക്കെയുള്ളത് ഭക്ഷണം ഒക്കെ ആയോ.
മക് മക്കളൊക്കെല്ലേ.
ഇല്ല, മക്കളായിട്ടില്ല.
ആഹ ആഹ
എന്തൊക്കെ, ഇങ്ങൾക് എങ്ങനെ എത്ര വീട്ടില്, എത്ര ആൾക്കാരാ, എത്ര മക്കള.
രണ്ടാളാണ്
ഓം പഠിക്ക
ആഹ, മൂന്നില് വലുത്. ഒ, ഒന്നിലാണ്. അല്ല വലുത് മോളും ചെറുത് മോനും
അതെല്ലേ, ഓന് എൽ ഒകെ ജിലോ ചെറുത്.
ഒന്നില് ഒന്നില്
ഒന്നിൽ ലെ എടക്ക് പോലൊക്കെ ഉണ്ടോ ടൂറൊക്കെ പോവലുണ്ടോയി
ടൂർ അങ്ങനെോ വെക്കേേഷനിൽ പോന്നോ പിന്നെ ഹസ്ബന്റോടല്ല പിന്നെ അങ്ങനെ പോക്കില്ല ആഹ വരുമ്പോം പോകും പിന്നെ വെക്കേഷൻ ഫാമിലി ആയിട്ട് എല്ലും അങ്ങനെ പോയിര്ന്ന്
അതെ അതെ പിന്നെ എന്തൊക്കെയ വേറെ എന്താ ഫുഡ് എന്താ
ഫുഡ്‌ നെയ്ച്ചോറാക്കി വച്ചക്കാണ് കോയി ണ്ടായിനി പിന്നെഅതപ്പോ അങ്ങനെ ഉള്ളീ തക്കാളിയൊക്കെ ഇട്ട് പൊരിച്ചു അത്‌ അയക്കീട്ട് അങ്ങനെ ഒരു എളുപ്പത്തി ആ ഒരു ഇതാക്കിക്ക് ണ് ആഹ് എളുപ്പ കടായി കടായി സാരേ ഉള്ളൂ എല്ലാ സാദനവും ഇട്ടീ ല്ല അങ്ങനെ പൊരിച്ചു അങ്ങനെണ്ട കിട്ടുന്ന മക്കൾക്ക് അങ്ങനത്തെ ഇഷ്ടമാണ് അപ്പൊ
ന ഹാ ചിക്കനായ മതി ഓല് ക്ക് ഹ്
ആഹ്പ്പ നല്ല ഫുഡ് കൊടുക്കാലോ
ആഹ
ചോറുണ്ടാക്കണം പിന്നെ എനിക്ക ഇണ്ട ചോറൊക്കെ എനക്ക് ഇണ്ടാക്കണം പറയാ ഏ ഗ്യാസ്മിൽ ഇണ്ടാക്കണം അടുപ്പില്ല അതോണ്ട് ഗ്യാസ്മ ഉണ്ടാക്കും അടുപ്പ് ഞങ്ങൾ പുതിയ അടുക്കള തറവാടേനി അപ്പ എന്താച്ചാ അപ്പ എന്താച്ച മൂ മൂത്തച്ഛൻ വീട് ടുക്കാൻ മാണ്ടീട്ട് ഞങ്ങള പഴയ അടുക്കള പൊളിച് കാരണം സ്ഥല ഓരീവെക്കുമ്പോ അങ്ങനാണല്ലോ അപ്പൊ അടുക്കള ഭാഗം ഓലെ ഭാഗത്തിക്കേനി അപ്പം ആ അടുക്കള പൊളിച്ചാണ് ഞങ്ങള് റൂം ഏ
അങ്ങനെ പൊള്ളിച്ചത് ലെ
ആ രണ്ട് റൂമ് അടുക്കളങ്ങട്ടാക്കി അപ്പൊ അടുപ്പുണ്ടാക്കാൻ വച്ചല്ലോ അപ്പ അങ്ങനെ ഞങ്ങള് ഗ്യാസ്മിൽ ഫുള്ള് പിന്നെ ഞാനും ഹസ്ബൻഡ് മാത്രം ആയതൊണ്ട് പിന്നെ അങ്ങനെണ്ടാക്കും ഉം ക്ക് മതി കാരണെന്തചാ അമ്മക്ക്
ഗ്യസ്മിൽ അങ്ങനെ ഉം എന്താ റൈസ് കുക്കറില ഇറക്കിക്കലാ
ആഹ അമത് റൈസ് കുക്കർക്കാക്കി
ആഹ ആഹ
ഞാൻ അങ്ങനെയല്ല ഞങ്ങൾകിപ്പഞ്ഞിടുപ്പ് ഇണ്ടായാലും മുതലാവൂല കാരണം രാവിലത്തെ ചാ കടിം അ അതുപോലെ തന്നെ ഒക്ക ഉണ്ടെ നമ്മ രാവില രണ്ടാ ൾക്കാരല്ലേ ഉള്ളൂ
ആഹ
പിന്നെ ചോറിന് മാത്രം അട്പ്പത്തിച്ചിട്ട് മൊ
മുതലാവലവിടെ അങ്ങനെയ വേറകും അടുപ്പൊക്കെ ഉണ്ട് ഞാക്കത്തിക്കലിലാ മൊതലാവൂല കത്തിച്ചാൽ
മുതലാവൂല പിന്നെ ആകെ മറ്റേ വീതനക്കെ ആകെ എരപ്പാവുംനല്ലതൊന്നും
ആഹ അത് ഹ്ഹ വൃത്തികടെ പണിണ്ടാവും അടുക്കള ആകെ എരപ്പായിരിക്കും. അതെ
ആഹ അതെ അതെ അപ്പൊ അങ്ങനെ അതൊണ്ട് അങ്ങനെ എടുക്കലാണ് പിന്നെ അങ്ങനെ ആഹ അത് സ്വന്തം വീടാ തറവാട് വീടാണ് അപ്പം പൊളിച്ചിനി വേറോക്കെ ഇണ്ടാക്കാണം ഇന്ഷാ
ആഹ് സാവനാനൊക്കെ ഉണ്ടാക്കിയാന്തല്ലല്ലേ
അതാ അതാ ഉണ്ടായെ ഇപ്പം താൽക്കാലത്തിന് ഒരു ഗുളിക ണ്ടടി
ആഹ എന്തല്ലോ.
കൊഴപ്പില്ലാത്ത വീടാണെനു, ഓടാണന്നുണ്ടെങ്കിലും കൊഴപ്പല്ല.
ഇന്ന് ഓടും അങ്ങനെ ആരും അങ്ങനെ വേഗം പൊളിക്കന്നൊല്ലല്ലേ..
ഇല്ലേ പിന്നെ അതല്ല ഒന്നും പറ്റിട്ടൊന്നുല്ല നല്ല അത്യാവശ്യം നല്ല വൃത്തി തിരല്ല ഉള്ളരു വീടാണ് അപ്പൊ പിന്നെ അയിലമ്മഴക്ക്. ന്ന് ഇന്ശാള്ള ഏതായിട്ട ഏ അടുക്കളളത്ര സൗ. ട്ടില് ഇങ്ങനെ ഒരു ഓടവിടണെങ്കിൽ നാൽ റൂമിണ്ടായിനി.
ആഹ.
ആഹ് ഇനി പുതിയ വീട്ടിക്കമക്ക് നാൽ റൂം ഇണ്ട. ജോ അതന്നെ സൗകര്യങ്ങള്ളിണ്ട് ബാത്രൂംമനെ. ഉണ്ട് അടുക്കളണ്ട് ഡൈനിങ് ഹാൾ സിറ്റൗട് എലൊണ്ട്.
നല്ലണ്ടല്ലേ ആഹ് ആഹ്.
അപ്പൊ പിന്നെ പിന്നെ ഞാൻ ഹസ്ബന്ഡല്ലേ ഉള്ളൂ പിന്നെ നമ്മക്ക് എടുക്കറ പോസിബിൾ. അല്ല എവിടെ പൈസ വേണോ.
ആഹ് എവ്വക്കാണ്ട ഒരുങ്ങുമ്പളാണ് പൈസ എത്ര ആവാറിയ
എത്ര ആവോന്നറ അറിയാതെ തീർന്നോണ് എന്താ അറിയില്ല ഉം ഹ പിന്നെന്താപ്പോ ഉം നിങ്ങളും മക്കളും മാത്രൊള്ളൂ വീട്ടില് ഞാന് ഫുഡ് പൊതുവേ ഇണ്ടാക്കാറില്ല എനിക്ക് ഇഷ്ടല്ല ഇണ്ടാക്ക് ഒന്നാമതെന്താറിയോ എനിക്ക് തീരേ കൈപ്പുണ്യില്ല
ആഹ അതുണ്ടാക്കി പഠിക്കലല്ലേ
പഠിക്കലാണ് പക്ഷെ ഞാൻ ഇണ്ടാക്കിയാ ഒരു സാധനോം നന്നാവൂല അതാൻ്റെ പ്രശ്നം രാവിൽത്തെ ചായേം കടീം ഇണ്ടാക്കും ചോറും കൂട്ടാനും ഉണ്ടാക്കും പിന്ന എൻ്റെ ഹസ്ബൻ്റമ്മ എങ്ങനേ തിന്നും അതിന്നി രസില്ലെങ്കിലും ഇല്ലെങ്കി വയിനെരുണ്ട മ ഏതൊരു ഭക്ഷണം എരുല്ലാത തിന്നാ മതി
അ ആഹ്
ആഹ് അപ്പൊ ഞാനെന്തെങ്കിലൊക്കെ കാട്ടി കൂട്ടണ് ണ്ടാ
ആഹ്
ഉടായിപ്പ് പിന്ന മടിൻ്റാശാനാണ് ഞാന്
ഏഹ് ഏഹ് പിന്ന ഒറ്റക്കാവുമ്പ നമ്മക്കൊന്നും കൂട മടിയായിക്കാരേ
ആഹ് ഒറ്റക്കാവുമ്പ നമക്കൊന്നും കൂടി മടിയ മറ്റുള്ളാരെങ്കിലൊക്കെണ്ടെങ്കി പിന്നീ യമ്മളെടുക്കും
ആഹ് നമ്മള്ണ്ടാക്കും ഞാ എനിക്കങ്ങനേ ഇവടെ അ മടിച്ച് നിക്കും തിന്നില്ലെങ്കിലും വേണ്ടില്ല മടിച്ച്ണ്ട് മാ മക്കള് വരാനാവുമ്പ രാത്രിയിലേക്കെണ്ടാക്കും അങ്ങൻത്തെ
അത് സത്യാണ് അങ്ങൻ തന്നെ ഞാനിപ്പ ഹസ്ബൻഡിവടെ ഇൽ ല്ലാന്ന്ണ്ടെങ്കി രാവിൽത്തെ ചായേം കടീം ഇണ്ടാക്കൂല ഉച്ചക്കത്ത ഒണ്ടാക്കും
ആഹ് ഇണ്ടാക്കൂല അ അന്നെ നമ്മളെന്തെങ്കിലൊപ്പിച്ച് കഴിക്ക് ക്കുവാ
ആഹ് നമ്മളെന്തേലും ഒപ്പിച്ചേ നമ്മളച്ചാ നമ്മക്കങ്ങനൊരു ശീലിപ്പാണ് പെണ്ണ്ങ്ങളായി
ആഹ്
പിന്നെന്തൊക്കെയാണ് വേറെ ങ്ങളെന്തൊക്കെ ഇണ്ടാക്കും പ്രത്യേം ഫുഡൊക്കെ
ഞാ ഞാന് എല്ലാം ഇണ്ടാക്കി നോക്കും
നന്നാവോ
ആഹ് നന്നാവൊക്ക ചെയ്യും യൂട്യൂബിലൊക്ക നോക്ക ബിരിയാണി ഞാനൊറ്റക്ക് വെക്കും കോഴിയും മറ്റത് വേറെന്തെങ്കിലൊക്കെ ഫ്രൈഡ് റൈസങ്ങനത്തെക്കെണ്ടാക്ക് ആണെങ്കില് യൂട്യൂബിലൊക്ക നോക്കിണ്ടാക്കൂ
ഉം
അത് പിന്നെ തറവാട്ടിലായന്നെ ഏഹ് ഞാനിണ്ടാക്കല്ണ്ടായിന് ഞാനാ ഇണ്ടാക്കല്ണ്ടായിനറ
യോ ഇങ്ങള് വെരി നല്ല കുക്കാണ്ല്ലേ അപ്പൊ ആഹ് വല്യ കുക്കാ അപ്പാണ്ടിസ് ശരിയാവുംലേ ചെലോൽത് റെഡിയാവും ചെലോൽത് റെഡി ആവൂല അല്ലേ എൻ്റത് റെഡിയായീയറഞ്ഞ്
ആഹഹഹ ആഹ്
ഉം ക്ഷെ ഞാൻ സത്യടോ ഒന്നും ഉണ്ടാക്കൂല എനിക്കൊന്നും ഇണ്ടാക്കണ്ട ഫ്രൈഡ് റൈസ് ഇന്നാളൊരൂസം ഞാൻ ഉണ്ടാക്കീന് അതെന്താ വ് വേവേറീലേ അല്ല അനിയത്തിണ്ട് അനിയത്തി ഒരീസല്ലെന് ഏഹ് ചോറ് വേവേറി അയ് ഞാൻ റൈസ് കുക്കറ്ക്കാണ്ടെറക്കി വെച്ച്
ആഹ് അതോണ്ടാണേ അതിന് കൊറഞ്ഞ വേവൊള്ളതമ്മള് തെൾപ്പിച്ചൂറ്റി പെട്ടെന്നൂറ്റണം
അത് നമ്മള റൈസ് കുക്കർക്കൊന്നെറക്ക്
ഏഹ് എറക്കി വെക്കാൻ പറ്റൂല
തെളപ്പിച്ച് തെളച്ചന്ന വേ
ആഹ് ഒന്ന് ദാ കുറച്ചൊന്ന് തെളച്ചാ മതി എന്നാ വേഗാവും നല്ല വേവ്ണ്ടാവൂല ഉം പിന്നെ നമ്മള് ദമ്മിട്ട് വെക്ക് വക്കുമ്പോ അങ്ങനെയാണ് റെഡി ആവണതാ ഇത പാകവും
ആഹ ഫ്രൈഡ് റൈസിന് ദമ്മിടുവോ
അതങ്ങനെ ഇതക്ക് വെക്കും അടാവിൽ വെക്കും ഉം
ആഹ് ആവിയിൽ
പച്ചക്കറികളൊക്കെ കൂട്ടിൊകൊയിച്ചാണ് കുറച്ച നേരം അവിടെന്ന് ആ മുടി വക്കും
ആ അതെ അതെ അതെ അങ്ങനെ വെക്കൂലേ ഉ പക്ഷെ എനിക്ക് അറിയില്ല പിന്നെ ഞാൻ ഒരുസ ഇണ്ടാക്ക ചിക്കൻ മക്ബൂല് മ മക്ക് പോലല്ലേ അല്ലോ അതൊ ദിവസം ഉണ്ടാക്ക അതൊരു പെരുന്നാക്ക് ഉണ്ടാക്കിയ നല്ലോ നന്നായിനി ട്ടോ യൂട്യൂബ് നോക്കിണ്ടാക്കിയതേ അതെ പിന്നെ ബിരിയാണി എന്ന സാധനം ഞാൻ ഉണ്ടാക്കി നോക്കിട്ടില്ല ഏ ബിരിയാണി ഞാൻ ഉണ്ടാക്കി നോക്കിട്ടുംല്ല ഇ ഉണ്ടാക്കിണ്ട ബാക്കി ഓക്കെ ഞങ്ങൾക്ക് തിന്നാൻ കജെജോളൂ അല്ലാത വേറെ ഒരു പുറത്തുന്ന് വ ആക്ക തിന്നാൻ കൊടുക്കാൻ പറ്റൂല അയി മാത്രം മോശമാണ്
നമ്മുക്കിപ്പ നന്നായിട്ട് നന്നായിട്ട് കഴിക്കല്ലേല്ലേ
ആ പിന്നെ ഇറച്ചില്ലോ വരട്ടും ഇപ്പൊ നാലടുത്ത് കടായ ഉണ്ടാക്കി പെരുന്നാക്ക്
ആഹ ആഹ
ഏ അതെ
എർച്ചനാണ്ടോ ആഹ
ആ
ആഹ ആഹ പിന്നെ പേടിക്കാലല്ലേ അമ്മക്ക് ഇണ്ടാക്കി അമ്മക്കന്നാണ്ട് ഇതാക്കി കഴിക്കല നന്നായാല നന്നായില്ലെങ്കിലും അല്ലേ
ആ അത് ചെയ്യാം പിന്നെങ്ങാലായിക്കും ഉപ്പ് പാകായാൽ മതി അ ഉപ്പ വാകണം കാര്യ
ആഹ ഉപ്പ പാകായ മതി ശരി ഉണ്ടായൽ മതി ആ
അങ്ങനെ ഒക്കെ ആണ്
കൃഷിയൊക്കെ ഉണ്ടാക്കുവോ നല്ല എന്തെങ്കിലും അത് കുഴിച്ചുടോ
ഞാനോ ഞാൻ പൊതുവേ മണിലിറങ്ങ വ്യക്തിയാണ് ഞാൻ
നോക്കൂലല്ലോ ഉം ആ
കുയ്ച്ച്ണോണ്ട് ഇല്ല റേഞ്ച് പ്രശ്നല്ല
എടക്ക്ണ്ടായിര്ന്നു ഉം ആ പ്പൊ കേക്ക്ന്ന്ണ്ട്
ഫോൺ ചെറിയ ആയിട്ടാണ്
ആ ആ ആ അയ്ക്കോട്ടെ ശെരി